ലോ
ആഹ് കേക്കുന്നുണ്ട്.
എന്തൊക്കേണ് വിശേഷം?
ഉം സുഖായിട്ടിരിക്കുന്നു. അവിടെയോ? ഇല്ല മഴയൊന്നൂല്ല. അവിടെയു
ഉം ആഹ് ഇവിടെ രാവിലെ നല്ല മഴായിരുന്നു. ഇപ്പം നല്ല വെയില് ആ ആ ആ
ഉം ആഹ് കഴി ആഹ് ഇതാകാറായോ? ലഞ്ചാകാറായോ?
ഏതാ?
ആഹ് ഊണാകാറായോന്ന്?
അതെല്ലാം റെഡിയാ.
ഫ്രീ ആയല്ലേ ഹൗസ് വൈഫാണോ?
അതെ അതെ ഹൗസ്
ആഹ ഉ പിള്ളർ?
ഒരാൾ ണ്ട്.
ഉ ഹും സ്കൂളിൽ പോവാറായോ?
സ്കൂളി പോയി പോയി പോയി.
അ അ ആഹ് വേറെന്താ സ്പെഷ്യലക്ക
ലായിട്ട് ഒന്നുല്ല
ഉം ഹ്
സാധാര്ണ
അതന്ന ഉള്ളതതെ
ഹോബീസ് അങ്ങനെ എന്തെങ്കലും ഉണ്ടോ
ഓബീസ് ഒന്നുല്ല ടി വി കാണും പിന്നെ ന്ന എന്തെങ്കിലൊക്കെ
ഉ അത്രേ ഉള്ളൂ യാത്രെക്കെ പോവാറുണ്ടോ ഹലോ
ഹലോ കേക്കാവോ
ഹലോ കേക്കാവോ
ആഹ് കേക്കാം
യാത്രകളൊക്കെ പോന്നാളാണൊ
ആഹ് യാത്രെക്കെ എടക്കെക്കെ
ആഹ് ആ ആ ആ വൺ ഡേ ട്രിപ്പ് അതോ
ഇല്ല അങ്ങെ വണ്ടേ ട്രിപ്പായിട്ട് അടുത്തക്കെ എവിടേങ്കിലൊക്കെ
അടുത്തെവിടെ ബീച്ച് പാർക്ക് അങ്ങൻ
ഉം ആ പിന്നെ ഒരു അരമണി ആ ഒ പ ഒരൂസം പോയിട്ട് വരാൻ പറ്റ്യെ രീതീലൊക്കെ
അതെ ആഹ് ആഹ് ആഹ് ഹ സിനിമയ്ക്കൊക്കെ പോവാറുണ്ടോ ഹലോ ഹലോ ഹലോ ഹലോ കേക്കാവോ ഹലോ കേക്കുന്നുണ്ടോ ഹലോ ഹലോ